ആഹ് കേക്കുന്നുണ്ടോ?
ഓഹ് ഇപ്പം കേൾക്കുന്നുണ്ട് സ്റ്റാർട്ടിങ് ട്രൗബിൾ ഉണ്ട് മൈക്കിന്റെ പ്രശ്നായിരിക്കും.
അതെയൊ എന്തൊക്കെ വിശേഷം
ഉം അൽഹംദുല്ലാഹ് നല്ല വിശേഷം നോമ്പ്ണ്ടോ
ഇല്ല നോമ്പില്ല നിങ്ങക്ക്ണ്ടോ
ഓഹ് ണ്ട്
ഉം നോമ്പ് ബാങ്കോടുക്കാൻ സമയം ഭക്ഷ്ണോണ്ടക്ക തെരക്കിലാരിക്കുല്ലേ
ആഹ് അല്ല ഞാൻ ഫുഡക്കെ ണ്ടാക്കിരിക്ണ് അപ്പൊന്ന് ഫ്രീ ആായപ്പോ വിളിച്ചതാ
എന്തെ ഭക്ഷണണ്ടാക്കിയെ
ഏഹ്.... പത്തിരീം പൊറോട്ട വാങ്ങിച്ചണ്ട് ചിക്കൻ കറി
അതെയോ
അടെ വീട്ടിലാരോ നോറ്റണോ
ആഹ് വീറ്റീനോറ്റിറ്റുണ്ട് നമ്മള് ഇവിടെ പത്തിരിണ്ടാക്കിയെ
അഹ് അയ്ശരി
നോമ്പയാൽ അധികം പത്തിരിയനെ
ആഹ് വിടെ നോമ്പല്ലെങ്കിലും പത്തിരി ആഹ് ഇവിടെ നോമ്പല്ലെങ്കിലും പത്തിരി വേണം
അതെ എന്നും പത്തിരി വേണോ
എന്നുവല്ല കോമണായിട്ട് ഈ പ്രദേശത്ത് എല്ലാരും പത്തിരി എന്തായാലും ഇൻക്ലൂഡ് ചെയ്യും ഉം ഉം
എസം കൊടു പത്ത്മിന്റ്റ്
ആഹ് ശരിയാ അഹ് അതന്നെ രണ്ടു ദിവസം കൂടുമ്പം എന്തായാലും ആഹ് പത്തിരിണ്ടാക്കും ആഹ് ആഹ് ഓക്കെ ഇല്ല അപ്പ ഹൗസ് വൈഫാ ജോലിക്ക് പോയിനു കല്യാണത്തിന്ന് മുന്നേ പോയി ഇനി എന്താ പഠിക്കുന്നുണ്ടോ എല്ല ജോ ജോലി ചെയ്യാ ജോലിക്ക് പോകാ ആഹ് ശരി എന്തിനാ പഠിക്കുന്നെ ആഹ് കല്യാണത്തിന് മുമ്പ്
ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ് അതെയോ
ആഹ്
പിന്നെ നോക്കിട്ടില്ലേ അതിന്റെ ബാക്കി പഠിക്കാനും പോകാനൊന്നും
ആഹ് ഇവിടത്തെ പണിന്നെ കയിഞ്ഞില്ല
അതന്നെ കഴിയുമ്പോളേക്ക് ക്ഷീണിക്കില്ലേ അപ്പ റസ്റ്റ് എടുക്കാനേ നേ
പിന്നെ ആഹ് പിന്നെ മക്കള് സ്കൂളിട്ട് വരിക പിന്നെ പണിയന്ന പണി ആഹ്
അതെ പുറത്ത് ജോലിക്ക് പോവാണെങ്കില് രണ്ട് ജോലിയും
ഉം നടക്കൂല അം നീ ഡിഗ്രിയാ
ആഹ് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഇപ്പോ കമ്പ്യൂട്ടറിന് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അടുത്ത മാസം ക്ലാസ്സ് തുടങ്ങും
ആഹ് ശരി
എന്താ അവടുത്തെ കാലാവസ്ഥൊക്കെ എങ്ങനെ
ഇപ്പൊ നല്ലൊരു മഴ പെയ്ത് ചോർന്നു ഇന്ന് വെയിലും മഴയും രണ്ട ഉം
രണ്ടീസായി മഴ പെയ്തിട്ട്
ആഹ് ഈ യീശേ ഇത് മഴക്കാലന്ന് തോന്നുന്നില്ലല്ലോ ഒരു ജൂൺ മാസം എടവം എടവം പറല്ല ആ ജ മതിയോ
മഴന്ന വെയിലൊന്ന് കാണല് പോലുല്ല
റിയനെ എന്ത് പൊള്ളുന്ന വെയില് കാലാവസ്ഥ പക്ഷെ നമ്മുക്കാണ് ഇങ്ങനെ ഒരു കാലാവസ്ഥ വേറെ ഇന്നല്ല ഫ്രാൻസിലോട്ടോ നല്ല ബു നല്ല നല്ല വെയില് ചൂട് നല്ല ചൂടൊണ്ട് കാറിന്ന് രണ്ട് കുട്ടിളും മര്ച്ന്നാ ഏട്ട് അത്രക്കും ചൂടായി ട്ടെ
ആഹ് നമ നമുക്കിപ്പോ ഓർ ചൂട് ഓവറ ആയാലും നമുക്ക് പ്രെഷ്നണ് മ
ആഹ് അതന്നെ ഇത് ഇത് കാണുമ്പോ ഒരു പേടി ഇനി മുന്നോട്ട് നി എന്താ വരാൻ പോണന്ന്
ആഹ് ഇപ്പൊ ഇപ്പൊ മഴ പെയ്തിട്ടില്ലെങ്കിലും
ആഹ് അതാ പറഞ്ഞേ ഒ ഒന്നെങ്കിലും നല്ല വരൾച്ച ഉണ്ടാവും പ്പ അല്ലെങ്കിൽ കു നല്ല മഴ വര വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യതയണ്ട് അല്ലെ ഏതോ ഒന്നായിരിക്കും
ഏതെങ്കിലും ഒന്നായിരിക്കും ഇപ്പൊ മഴ പെയ്താലാണല്ലോ വേനൽക്കാലത്ത് കൊറച്ചെങ്കിലും വെള്ളം ഇണ്ടാവ കാലാവസ്ഥ ഇങ്ങൻത്തെ കാലാവസ്ഥ അങ്ങനെ അൻ കയി ജൂൺ മാസത്തിൽ പൊതുവേ നമ്മള് വെയില് കാണാറേയില്ല
ഹ് മക്കൾ സ്കൂൾ നമ്മളന്നെ സ് സ്ക്കൂൾ പോകുമ്പോ പെരും മയും കൊണ്ടല്ലേ രാവിലെ ഇണീക്കാൻ മടി ആഹ് പക്ഷെ ഇതങ്ങനെ വ് ന്നില്ല നമ്മള് ഫാൻ ഇട്ടാലും എ സി ഇട്ടാലും ഏഹ് മ് ഫാൻണ്ടെങ്കിൽ ഏ സി ഇട്ട്ട്ട കട്‌ക്ക്ന്ന അത്രക്കും ചൂടായിട്ട് ഏഹ് ആഹ് നല്ല വിങ്ങല രണ്ട് ഫാനും ആഹ് നല്ല തണുപ്പ് നമ്മൾ മുറ്റത്തിറങ്ങാൻ കഴിയാത്ത വിധം മഴ ആണല്ലോ ഉണ്ടാക പക്ഷെ
നല്ല കാലാവസ്ഥ നല്ല മാറ്റണ്ട്. അതേപോലെ തന്നെ നോമ്പിന്റെ സമയത്തും
ആഹ്. നോമ്പിന് കഴിഞ്ഞാറാശ്യം ഒന്നും ആരും അങ്ങനെ അറഞ്ഞില്ല ഇല്ലല്ലോ? ആഹ് ഇപ്രാവശ്യം അങ്ങനെ ഇല്ലല്ലോ? അറിഞ്ഞീല്ല ഒരു മാസം പോയത് തന്നെ അറിഞ്ഞീല്ല.
അതെ കാലാവസ്ഥ നല്ല മാറ്റുണ്ട്. ഇപ്പോ വെയില് എപ്പള വരുന്നത് മയ മയ മയേന്റെ സമയത്തല്ല അങ്ങനെക്കാ ല്ലേ ഇപ്പോ?
ഇന്ന് രാവിലെ മഴ കണ്ട് ഞാന് വാർപ്പിന്റെ മേലെ ചിക്കീയിട്ട് പെട്ടെന്ന് ഞാൻ കണ്ടീല്ല മഴ പൊടിഞ്ഞത്. ഉം ബ്ലാങ്കറ്റ് ഒക്കെ തിങ്ങിന് പക്ഷെ നോക്കുമ്പോളാണ് ഒരു നനവ്.
ആഹ് നമ്മൾ പൊറത്തെന്തെങ്കിലും ഡ്രസ് ആ ആറിട്ട നമ്മൾ
നല്ല വെയില് നല്ല കഠിനമായ വെയില എനിക്ക് പൊള്ള മേലെ കേറിട്ട
പെട്ടെന്നായിരിക്കും മഴ പെയ്യാ. ഇവിടെ അങ്ങനെ തന്നെ നല്ല വെയിലിള്ളപ്പോവരെ പെട്ടെന്ന് മഴ പെയ്യും. നമ്മളിപ്പോ റൂമിലൊക്കെ ഫാന്റെകത്ത് കിടന്നാൽ നമ്മള് അറിയുന്നില്ലല്ലോ പുറത്തെന്താ നടക്കുന്നെന്ന്.
അറിയുന്നില്ല
അപ്പ മ്മൾ ഡ്രെസ്സക്കെ ചിക്കിട്ടാ നമ്മൾ നോക്കി നിക്കണം.
ആഹ് ന്നിട്ട് ഞാനിന്ന് നല്ല നല്ല ശ്രദ്ധിച്ചിനി വെള്ളയെല്ല ബ്ലാങ്കറ്റ് ചിക്കിനോണ്ട് പിന്നെ പണികിട്ടുല്ലോ?
ബ്ലാങ്കറ്റിനൊക്കെ നമ്മൾ എത്ര അകത്തൊക്കെ ഫാന്റോട്ടിലിട്ടാലും ഉണങ്ങി കിട്ടൂലല്ലോ ഇപ്പൊ വെയിലന്നാ വെയിലിന്റെ ചൂടൊ ആഹ് ആ സ്മെല്ലങ്ങ് പോണെങ്കില് ആ വെയിലിന്റെ ചൂടന്നെ തട്ടണം
ഉം
ആ ഇപ്പൊ കൊറെ എന്നാലും വെയില് കിട്ടുന്നുണ്ട്. ആദ്യത്തെ പോലൊന്നു അല്
ഈഹ്
പൊറത്തന്നെ എറങ്ങാൻ നമുക്ക് മടി ആയിരിക്കും മയന്നെ ഇങ്ങനെ പെയ്യുമ്പോ
കാരണം സത്യം സ്കൂളിൽ പോന്ന മക്കളൊക്കെ നനഞ്ഞ്
ഇപ്പൊ രാവിലെ എണീച്ചാൽ തന്നെ വെയിലറി ക്ക്ന്ന്. രാവിലെ തന്നെ തണുപ്പ് ഇല്ല
ഈ ഇല്ലല്ല മോളക്കെ എണീ നിക്കറിയാം കഴിഞ്ഞ വർഷൊക്കെ വെള്ളം ചൂടാക്കി താന്ന് പറഞ്ഞ്ങ്ങാണ്ട് കച്ചറ
അതാണെങ്കില് വെക്കേഷന് കഴിഞ്ഞിട്ടാണല്ലോ സ്കൂൾ തൊറക്കാ ഇപ്പ സ്കൂൾ തൊറക്കുന്ന സമയത്ത് നല്ല മഴയായിരിക്കും വെക്കേഷന് വീട്ടിലിരുന്ന് ശീലായിട്ടുണ്ടാവും പിന്നെ മഴയാവുമ്പോ ഇപ്രാവശ്യം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുല്ല
പിന്നെ നമ്മക്ക് വെയിലാവുമ്പോ മഴ ആവുമ്പോ വേറെ വേറെ ഓരോരോ രാജ്യങ്ങളില് അത് അങ്ങോട്ടു ഇങ്ങോട്ടു ഒക്കെ ചേഞ്ച് ആവുന്നു
ചേഞ്ച് ആവ്ന്ന്ണ്ട്. അല്ലേ തന്നെ
ഇവിടെ നൂറ്റി അറുപത്തിനാല് ആൾക്കാര ഭൂകമ്പായിറ്റ് മരിച്ചെ. നൂറ്റി അറുപത്തിനാല് ആൾക്കാരാ
ഉം
ഇപ്പൊ വാർത്ത വാർത്തേക്കണ്ട് ഉം നല്ല ആ കൊടുംങ്കാറ്റോ അങ്ങനെ എന്തോന്നായിട്ട് ഇപ്പങ്ങ് നൂറ്റിഅറുപത്തിനാല് ആൾക്കാരിന്ന് മരിച്ച്. എല്ലം
നമുക്ക് നമുക്ക് മഴ നമ്മളിപ്പോ രാത് രിയൊക്കെ മഴ കൂടുത പെയ്താലും പേടിയാ. രാത്രി ഒന്നും നമ്മളൊന്നും അറിയൂല്ലല്ലോ രാത്രിയാണല്ലോ ഇങ്ങനത്തെ അപകടങ്ങളൊക്കെ ഇണ്ടാവ്ന്നെ. തെങ്ങോ അങ്ങനത് വീക്ന്നതും. ഒറങ്ങിക്കഴിഞ്ഞാ പിന്നെ ഒന്നും അറിയില്ലല്ലോ
ഉം ഉം അവിടെണ്ട്
വെള്ളം ഇല്ലെങ്കിൽ അതുമൊരു ബുദ്ധിമുട്ടാണല്ലോ? വെള്ളൊന്നു ഇല്ലാണ്ട് നിക്കാൻ പറ്റൂലല്ലോ
പക്ഷെ അറിയാം വേനല് വരുമ്പം വെള്ളാണോ
അതെ ഇപ്പൊ തന്നെ ഗ്യാസിന്റെ പ്രശ്നണ്ടായിട്ട് തന്നെ നമ്മളൊരു
ആ അത് അതീ പ്രാവശ്യം ഇന്ന് വാണിജ്യ സിലിണ്ടറിന് ആശ്വാസംന്ന് പറഞ്ഞിങ്ങാണ്ട് വന്ന്ണ്
ഏഹ് ഇപ്പൊ നിങ്ങളവിടെ ഗ്യാസ്
അവർക്ക് നികു നികു നികുതി ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആ വാർത്തേല് വന്ന്ണ്. ന്യൂസില്ണ്ട് ആ നികുതി കൊർച്ച്
കിട്ടുന്നുണ്ടോ
ആഹ് ഇവിടെ കൊഴപ്പല്ല കിട്ടുന്നുണ്ട്. നമ്മള് പിന്നെ അങ്ങനെ ഉം രണ്ടു മാസം കൂടുമ്പോളൊക്കെ നെറക്കണേനോണ്ട് അത്ര പ്രശ്നം വരുന്നില്ല ഏ എട് കൊറച്ച് മുന്നെ ഇണ്ടേനുട്ടാ ആ ഒര് കിട്ടൂലാന്ന് പറഞ്ഞ ആ ഒര് ഈഹ് സമയത്ത്ണ്ടേനു എല്ലാരും പേടിച്ച് നമ്മക്ക് ഗ്യാസ് ഇനി കിട്ടൂലാന്ന് നല്ല ഒരു സന്ദർഭം വന്നിനല്ലോ? അപ്പ എല്ലാരും ആ ഭയങ്കര ഇതായിനു
ഇപ്പ അടുപ്പ് കത്തിക്ക്ന്നോലൊക്കെ പൊതുവേ കൊ
ആഹ് അപ്പ ന്യൂസിലൊക്കെ ഇണ്ടേനല്ലോ എല്ലാരും വയറലായിട്ട്. അടുക്കളേ വെറകും അടുപ്പൊക്കെ
അതെ ഇപ്പ ആ ഇപ്പ എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടിയാ മതി. അപ് പ്പൊ അതിന് റീച്ചുണ്ടാക്കാന് സോഷ്യൽ മീഡിയേല് വീഡിയോ ഇടുന്ന ആൾക്കാരും ഇണ്ടാവും കൊറേ
എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് വിൽക്കാൻ വരണ്ടി വരുന്ന ആൾക്കാര മാതിരി വിറക വേണംന്ന് വെച്ച വല്ല ആൾക്കാര് അത്ന്നെ ഓരോരുത്തത് കണ്ടന്റ് ആണല്ലോ വീണ്ട്
അനുഭവിക്കുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര പ്രശ്നമായിരിക്കും ഈ വീടിയോ എടുത്തിടുന്ന ആൾക്കാരെല്ലാണ്ട്
നമ്മളീഈ എത്തിച്ച കൊടുക്കാനോ കൊണ്ട കൊടുക്കാനോ ഒന്നും ഇല്ലാത്ത ആ കർക്ക് അത് അയിറെ വിഷമം അറിയുള്ളു ഉം ഉ പെട്ടന്ന് ഇപ്പ പൈസണ്ടാവൂല
പുൊറത്തുന്നുള്ള ഭക്ഷണത്തിനൊക്കെ നല്ല വില കൂടിട്ടുണ്ടല്ലോ
ആഹ് പിന്നെ നമ്മളിപ്പോ ഞാനിപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൊ ഉ അരി ഈ പൊഞ്ഞേരിീന്റെ ചോറാണ് കിട്ടുന്നത് നമ്മള ഈ കുറവ് വഴി അതെല്ലാർക്കും ഇഷ്ടംണ്ടാവലല്ലോ അപ്പൊ നമ്മളീ ക്യാൻറ്റീനിൽ നിന്ന് ഓർഡർ ചെയ്തവർ കൊണ്ടുവരുമ്പോൾ നമ്മളല്ലാത്ത ചോറുണ്ടോന്ന് നോദിക്കുമ്പോം ഈ പ്രദേശത്ത് നമ്മള് ചോദിച്ചാ കിട്ടൂല എന്നാ പറയുന്നത് പക്ഷെ ആ കുറവ വേ ണെങ്കിൽറ ടൈ ഉണ്ടല്ലോ അതുകൊണ്ട് മട്ടില്ലാരെ ആരും ആ അരി യൂസ് ചെയ്യുന്നില്ല പപ്പോെണ്ടോന്നിക്കറിയില്ലേ ഒരു ഒരു ഒരു മാസം മുന്നേ
ആഹ ആ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി ഹോട്ടല അവർക്കും അവര് ജോലി നഷ്ടപ്പെടുല്ലോ പിന്നെ ഗ്യാസൊക്കെ എല്ലാം
ആഹ ആഹ സത്മ ആയി എത്രയോ കട നമ്മള ഇവിടെയൊക്കെ എത്രയോ കടകൾ ഹോട്ടല് റെസ്റ്റോറന്റ് അങ്ങനത്തൊക്കെ എത്ര എോ അടിച്ചിട്ടുണ്ട്
അങ്ങനെ ആയാലും എന്തെങ്കിലുംൊക്കെ ഒരു പ്രശ്ന ഉണ്ടാവലേ
എന്നച്ചക്കയ
എല്ലരും അങ്ങനെയല്ലേ എല്ലരും ഇപ്പൊ ഇപ്പഴത്തെ കാലാണെങ്കില ഇ പന്തും എല്ലാവരും സ്വന്തം ആ നോക്കി ജീവിക്കുന്ന ആർഭാടായിട്ട് എന്നാ ഓക്കേട്ടാ
ആഹ എന്നാ ശരി